ഹലോ
ആഹ നിങ്ങല്ല ഇപ്പോ മെസ്സേജ് അയച്ച
ആ അതെ ഞാൻിപ്പ വിളിച്ചാലന്നെ
ഏ
ഞാനിപ്പോ വിളിച്ചില്ലേനോ കുറച്ച മുമ്പ
ആഹ
അങ്ങ ഒരു കോളടി ഇങ്ങനെ ചെയ്യാ നിങ്ങ ഈ ഇതില് വന്നിട്ട് കൊറേ ആ യോ
ആഹ അല്ലല്ലേ ഞാന് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് വാട്സആപ്പ് മെസ്സേജ്യിക്കോ
ആഹ് ഇപ്പം വേണോ ഇത് കോള് കഴിഞ്ഞട്ടു വരാ
ആഹ അങ്ങനാല മതി
ആഹ അതില വേറെ ഏതെങ്കിലും ജോബിന്റെ അങ്ങനെ എന്തെങ്കിലും അറിയോ നമ്മള് നമ്മുക്കിപ്പക്കിപ്പ മോക്ക് പറഞ്ഞ എടുക്കാൻ പറ്റിയാ അവളിപ്പമാൻറ്റീസാണല്ലോ എടുത്ത അ അല് വേറെതെങ്കിലും ഓപ്പർച്യൂണിറ്റി ള്ളത്
ഹ്യുമാനിറ്റീസിൽ ഇപോം എന്റെ ഇതില് ഒക്ക ടി ടീ സി എടുക്കാൻ ഇഷ്ടാ
ടി ടി സി അത്ര താല്പര്യം കണ്ടല്ല
ടി ടി സി എടുക്കാണെങ്കിൽ കുറച്ച് മെനക്കേഡണ്ട് കാരണം കുറെേ എക്സാം അതിൻ്റെ വൈത്തല്ല കുറെേ നടക്കണ്ടി വരും
ആഹ് ആഹ
പിന്നെ എന്നല് നമ്മളെ ഇതിലുള്ള എടുക്കാൻ പറ്റും പക്ഷെ നല്ല പഠിക്കണ ഒരാളു അതില് അവരെ ശ്രദ്ധിക്ക കാണുന്നുുണ്ടെങ്കിൽ കയിയുള്ളൂ കുറച്ച് ടഫ് ആയിട്ട് പഠിക്കാ പഠിക്കാൻല്ലേ ടഫ് ആാവുംോ ഓല്ക്ക് പേസ അറിയാതെ പഠിക്കല്ലേ അക്കൗണ്ടന്റ് ആയിട്ടുണ്ട് സി എം എ എ സി എക്ക ഒക്കെ ചേരാം
ആഹ ആ് എക്കൗണ്ടിങ്ങിന് നമ്മള് സാധാ എക്കൗണ്ടി ആണോ അതോ നമ്മള് എങ്ങനെ വേറെ ഈ ഹോസ്പിറ്റല അഡ്മിഷൻ ആണില്ലേ അവിടെ അക്കോണ്ടിങ്ങ ആയിട്ട്
ഏ ഹോസ്പിറ്റലത്ത നമ്മളി കമ്പനിയിലൊക്കെ ആാവും
കമ്പനില്ലല്ലേ
ആ മാനേജർ പോസ്റ്റിലൊക്കെ എം ബി എ ഒക്കെ എടുത്താല് മാനേജർ പോസ്റ്റ് കാര്യങ്ങൾ കേറൻ പറ്റും നമുക്ക് മാനേജർ പോസ്റ്റ് അതേപോല എംപ്ലയി പോസ്റ്റ് ഒക്കെ
ആഹ
ആഹ അതൊക്കെ നിമ്മ കമ്മ്യൂ കമ്പ്യൂട്ടർ പരമായിട്ട അനെ
അതല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ട കമ്പ്യൂട്ടർമാന്റെ പരമായിട്ടുള്ള
ആഹ് അങ്ങനെയാണ്ക്ക് കൊറച്ചൂടി ബെറ്റർ കമ്പ്യൂട്ടർ ആ ഒരു കോഴ്സെനി ട്ട മതിയെനി
അത് അങ്ങനെ അത് ഇങ്ങനെ കസിനും എൻറെ വീട്ടിലെ കസിൻസ് എടുത്തത് ഓലും അറിയാണ്ട എടുത്തത് ഹുമാൻടീസ ആണ്
ആഹ വസ്ിക്ക വസ്റ്റ് അലോട്ടമെന്റ് വന്നപ്പോ അയ്നാണ് തന്നട കൊടുത്തുണ്ടാവുംല്ലേ
ആഹ അതിൽ രണ്ട മൂന്നെല്ലാം കൊടുത്തിട്ട് പക്ഷെ അവക്ക് കിട്ടിയത് ഹമാൻറീസ ആണ്
ആഹ എനിക്കും അങ്ങ ഇന്ന് ബസ്റ്റല ഉടമണ്ട ഇല്ലട്രായലല് ഹുമാൻഡീസ് കിട്ടി പിന്നെ ചലോട്ട്മെൻറ് നി എന്നപ്പോത്തിന് ഞാൻ ആ ഹുമാൻഡീസ് പോകാണ് ടെംമ്പററി അടിച്ചാണ്ട് പിന്നെ ഏ സെക്കൻഡ് അലോട്ട്മെന്റ് കാത്തിരുന്നണ്ട് അപ്പൊ ഇങ്ക കൊമേഴ്സ് കിട്ടി
ആഹ് ആഹ
ആഹ അങ്ങനെ ചെയ്താ മതിയ ഞാൻ പിന്നെ ആം വിചാരിച്ച എടുത്തു തന്നെയാണ് ഇ കസിൻസല്ലാരും പറഞ് ഹ്യൂമന്റി ട്ക്കണ്ട കൊമേഴ്സ് എടുത്തോ പറഞ്ഞു പിന്നെ കൊമേഴ്സിന്നെ രണ്ടെണ്ണം ഉണ്ട് ഇ മ മറ്റ പൊളിട്ടിക്കൽ കോമേഴസ് ഉണ്ട് കമ്പ്യൂട്ടർ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കാര്യങ്ങളൊക്കെണ്ട് ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്‌സ് ആണിടത്തെ വലിയൊരു കാര്യമല്ല കാരണം അതില് കമ്പ്യൂട്ടർ ഉണ്ടാവല
ആ ആ ഇതിലും പോൊളിറ്റിക്കൽ ഉണ്ടല്ലോ ഹുമാൻഡീസിലും
മനസ്സിലുണ്ട് അപ്പൊ നമ്മുക്ക് ഇപ്പൊ കമ്പ്യൂട്ടർോ മാസം വയുമമ്പ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർണ്ടാാവല്ല നമുക്ക് ചെയ്യാന് പ പോളിറ്റിക്കൽ കോമ പോളിറ്റിക്സ് ണ്ടാവില്ല അതിനന് പകരാണ് പോളിറ്റിക്സ് ഉണ്ടാവ അപ്പൊ അയി വാല്യു കുറവാണ്
ആഹ
ഓളോട്ന്നെങ്കിൽ ഈ ബ്യൂട്ടീഷ്യന് ഇല്ലെങ്കി ഫാഷൻ ഡിസൈനിങ്
ഓ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഭയങ്കര ഇഷ്ടാ
ആ അങ്ങനത്തെ ആ ഈ ബ്യൂട്ടീഷ്യനും ഫാഷൻ ഡിസൈനി ഫാഷ അ നമ്മള് ഒക്കെ അങ്ങട്ട ഇങ്ങട്ട പോല് നമ്മ ഒരു ബ്രൈഡ് വന്നണ്ട് എനിക്ക് മോഡൽണ മോഡല് ചെയ്തി
ആഹ അതെ അതറിയ
അതും പിന്നെ അതിന്റെ ക അതിറെ കൂടെന്നെ എല്ലാരും സംഭ അങ്ങനെ ബ്യൂട്ടീഷ്യനും ഫാഷൻ ഡിസൈനിങ്ങും രണ്ട കൂടി ഒപ്പരം കൊണ്ടോകും
ആഹ ആഹ
ച ബ്യൂട്ടീഷ്യൻ പറയുമ്പോ ഒരു മാരേജ് ഓരോ മാരേജില ഒരാൾക്ക് പതിനയ്യായിരം അതൊക്കെയാണ് ഒരു മേക്കപ്പിന് വരരുന്നു നമുക്ക്
അതെ അതെ പിന്നെ മെഹന്തി ഡിസൈനിങ്
ആഹ് മെഹന്തി ഡിസൈൻ അ ഇ ഒരു മൂന്നാലിന് അപ്പുരം കൊണ്ടായാലും മതി കോഴ്സ് ഇപ്പൊ കൊറേുണ്ടല്ലോ
പോണ്ട്
പിന്നെ മ്പോ നഴ്സിങ് ഒക്കെ ഉണ്ട് പ ഭയങ്കര റിസ്ക് ആണ് അതൊക്കെ
നഴ്സിംഗിന് ഉ മോളിപ്പോ ഹോസ്റ്റൽ തന്നെയാണല്ലോ അ
ആഹ
ഹോസ്റ്റലിൽ നന്ന പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടള്ള ഹോസ്റ്റല തന്നെയല്ലേ
ആ ഇപ്പോൾ എങ്ങനെ വരിക
മാസത്തില മാസത്തിലും ഇപ്പ ഇനിയിപ്പ രണ്ടാം തീയതി വന്നാല് എട്ടാം തീയതി പോകവും
ആഹ
ആ
എല്ലാ ഫ്രണ്ട്സ് എല്ലാരോട ഹോസ്റ്റലാ
ആഹ ഫ്രണ്ട്സ് എള്ളാം ഒപ്പെയ ഉണ്ട്
ആഹ ഇപ്പൊ എന്റെ ഒരു കസിന് അങ്ങനൊയിരുന്നു ക്ക് അവള് കൊമേഴ്സ് എടുക്കാന്ന് പറഞ്ഞ നിന്ന് പിന്നെ അവളെ ഫ്രണ്ട് പറഞ്ഞ വേണ്ട നമുക്ക് മാനിച്ച എടുക്കാൻ വേണ്ടേ അതിനോള വർത്തനം കേട്ട ഇ മന മറ്റ കൊേഴട്ട് ഇവക്ക് നട്ട ഒന്നിനും പറ്റാത്തൊ മറ്റളോ നല്ലോ പഠിച്ഫുള്ള് എ പ്ലസ് വാങ്ങി ഓൾ പോയി
ആഹ
ഫ്രണ്ട്സിന് കൂടെ വന്നേച്ചുക്ക കുഴപ്പമൊന്നും ഇില്ലെ ഷെ മ്മള് കൂടെ നടക്ക നമ്മള് കോഴ്സ് ഒരുപോലെ എടുക്കണ ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആണ്
അതെ ഇവൊക്കെ അങ്ങനെ ഒരുതിയില്ല എന്ത എടുക്കണം എന്നുള്ള കൺഫ്യൂഷന യിനു ഏതെടുക്കണം അങ്ങനെ അയിൽ പിന്നെ പിന്നെ എല്ലാരും പറഞ് ഉം അത് പറഞ്ഞെടുത്താലും നമ്മള് പറഞ്ഞാല ഒന്നും അങ്ങനെ കേൾക്കൂലല്ലോ
ആഹ ഈ കസിൻസ് നമ്മെ പ്രായത്തിലുള്ള ആൾക്കാാര്ല്ല നമ്മ കിഞ്ഞ ഡിഗ്രിയുള്ള ആൾക്കാാര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ കാര്യള്ളൂ
ആഹ് ഇണ്ട് ഓലെ ഓള പ്ര ഓള ഒരു വയ സ് രണ്ട വയസ്ന് മൂത്തോല ഒക്കെ ഉണ്ട് ഓലൊക്കെ എടുത്ത ഹുമാൻടീസണ് അപ്പൊ ആ ഒരുല എടുത്ത അതാണ് പക്ഷെ വേറൊരു കസിന് പറഞ്ഞന്നുട്ടോ ഹുമാൻറ്റീസ് എടുക്കണ്ട വേറെ താ കോയ്സ് എടുത്തോന്ന് അപ്പോൊ ഓൾ ബെസ്റ്റ് കുറച്ച് ആൾക്കാരുണ്ട് ഒള പോലെള്ള അപ്പൊ അവല് എല്ലാരും അയനായപ്പം മറ്റോളൊറ്റക്കായി പോവ്ന്ന്ള്ള ആ ഒരു ഇതില് അങ്ങനെങ്ങെടുത്തതാ. ഭയങ്കര പ്പോളാ എടു ക്കണ്ടില്ലേനൂന്നറിയണ്ട് ഇനൊരു വാല്യൂല്ല വെറുതെട്ത്ത് ന്നൊക്കെ
ആ പിന്നെ ഈ ചെല കുട്ട്യേള്ണ്ട് നല്ലോണം പഠിക്കണ അങ്ങളസ്കൂളിലൊക്കെണ്ട് കൊറെേ കുട്ട്യേള് നല്ലൂണ് പഠിച്ചു നല്ല എ പ്ലസ് ഒക്കെള്ള കുട്ട്യേളാണ് ഹ്യുമാന്റിസിക് വെര്ണേ അപ്പൊ ഞാൻ ഞങ്ങള് ചോയിക്കൂ ഇങ്ങളെന്താ ഹ്യൂമാനിറ്റീസെട്ത്തേക്കുമ്പോലറിയും എൻക്ക്താണ് അപ്പൊ അങ്ങനെ ഒരു ഇത് ള്ളവർ കേറ്ണതാണ് ഈ ഹ്യൂമാൻറ്റീസ് വഴിള്ളോല് അങ്ങനെ കേറ്ണോര്ണ്ട് ആ ഉമാന്റീസില്ള്ള കോഴ് നെ ഇൻക്കറിയൂല ഞാനുമാൻൻ്റീസല്ല അമ്മള് കോഴ്സ് മെെൻഡാക്കാതല്ലേ ഒര് ജോബോക്ക്ണെ അതെക്കെ ഞാ പ്പോ പറഞ്ഞേന്ന്ങ്ങക്ക്.
ആ ആ ആ. മോള്പ്പനീ പ്ലസ് ടു കഴിഞ്ഞാലിനി ഡിഗ്രിക്ക് എടുക്കുമ്പൊതന്നെ ഡി ഡിഗ്രീൽ അങ്ങനെ കോഴ്സില്ലെ ഏതാ എട്ക്കണെ ഏത് ഇതില്
ഡിഗ്രീല്. ഞങ്ങള് കൊമേഴ്സ് ഫീൽഡിള്ള ആൾക്കാര് കൂടുതലും എം ബി എ, ബി കോമ് ബി ബി എ, എം കോമൊക്കെടുക്ക്ല്. പിന്നെ ബീ കോം എടുക്ക്ണ ബികോം അല്ലേ എ ആ ബികോം എടുക്കണോല്ണ്ട്ന്നോന്നണൂ ഹ്യൂമാൻ്റീസിലെല്ലാ ഫീൽഡ്ള്ളാൾക്കാരും. ഈ എം കോംമ് ന്നൊക്കെ പറയ്മ്പം കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിള്ളവർക്കാ കൂടുതല് ഹ്യമാൻ്റീസിനെ കുറ്ച്ച്ൻക്കങ്ങനെ അറീല്ല ഞൻ കൊമേഴ്സാ അയിനെ പറ്റി കൂടുതല് നോക്കല്.
ആ ആ.
പിന്നെപ്പം ഞാമ്പറഞ്ഞ കോയ്സില്ലീ ഓഫീസ് അഡ്മിനിസ്ട്രേഷനെക്കെ ന്റെ കസിൻ പോയിറഞ്ഞ അങ്ങൻത്തെ പല പലേ കോഴ്സ്ണ്ട്. പലേ മോഡലണ് അങ്ങൻത്തെ കോഴ്സ് നെ അത്രക്കന്നെ അറിയപ്പെടാത്തത് ടൈപ്പായ്ട്ട്ള്ള ഓരേ ഇൻസ്റ്റിറ്റ്യൂഷൻലൊന്നന്വേഷിച്ചാ കിട്ടും. അപ്പൊ അങ്ങനെ ചെരായിന് ചെലപ്പോ അങ്ങനെ ത് നോക്കും ഇപ്പ ന്റെ കസിനെന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോത്തിനോക്കാ കോഴ്സ് തൊടങ്ങീക്ക്ണ്. വേഗം ജോബാവൂ ഓക്ക് ഒരു വർഷം അല്ലേരു ഒന്നര വർഷത്തിനുള്ളില് ഓക്ക് ജോബും എക്കെ കിട്ടും, സാലറിയടക്കം കിട്ടലോടങ്ങും.
ആ ആ.
പിന്നെ സോ ർ സാലറി കൊറച്ച് ഷോർട്ട്ണ്ടാവുന്ന്ള്ളു.
ഏ അ അങ്ങനെ പഠിച്ചോണ്ട് ക്കുമ്പോന്നെ പാർട്ട് ടൈം ജോലി അങ്ങനെ ചെയ്യുന്നോലെണ്ടോ?
അങ്ങനെ ചെയ്യണേപ്പം ബോയ്സ് അല്ലാതെ ഗേൾസ് ആരുല്ല്യ.
ആ.
ആ അങ്ങനെ പോണോലുണ്ട്, ഇങ്ങനെ എന്താ പറയാ സെയിൽസിനൊക്കെ നിക്കാലോ, അതെ. ല്ലാ കോഴ്സ്പരമായിട്ട്ള്ല്ല്യ മ്മള്ങ്ങനെ ഷോപ്പില് ഏഹ് ഇപ്പൊ ടെക്സ്റ്റൈൽസിലോക്കെ നിക്കല്ലാതെ.
ആ. മോളെങ്ങനാ ഹലോ പഠിപ്പ് ഇങ്ങനെ ക്ലാസൊക്കെ കഴിഞ്ഞാല് മെഹന്തി ഒക്കെ ഇട്ടൊട്ക്കും ഓരോ കുട്ട്യോള് വെരും. അടുത്തുള്ളവലൊക്ക അപ്പ അങ്ങന മെഹന്തിയൊക്കെ
ആ ഓൺലൈൻ കോഴ്സെക്കെണ്ടാവും അതൊക്കെ തൊടങ്ങീട്ട് അമ്മള് ഇഡ്ണ്ട്ന്ന് എല്ലാർക്കും അറിയിക്കാൻ വാണ്ടിട്ട് ഒരു പേജ് തൊടങ്ങ്യാതി പേജ് അത് വൈറലായ ക കഴിച്ചിലായിക്ക്ന്ന് കൂട്ട്യാ മതി കാരണമ്മ ക്ക്‌ മെഹന്തിട്നൊക്കെ നാലഞ്ചുർപ്യ കൊട്ക്കണം നാലൊന്നു
രണ്ട് കാല് രണ്ട് കയ്യും കുടി
ആ അങ്ങനെ ആ നല്ല ക്യാഷ് ഇട്ടും. അപ്പൊ ആ ഇമേജ് നല്ല റീച്ച് ആയി കിട്ടിയാൽ മതി. ആ അങ്ങനപ്പാ അങ്ങനെ ഒരു കോഴ്സിങ്ങ് ചേർ ന്നാ മതി അപ്പൊ നമുക്ക് കാണിച്ചരു, ഓല് പഠിപ്പിച്ചന്നോളും
അതെ അതെ. ആ ഓക്ക് അയിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാ.
ആ അപ്പ അങ്ങനത്തെ ഫീൽഡ് ഒക്കെയാന്. ഈ ഒരു മൂന്നെണ്ണം ഓൺലൈൻ മതി. ഫാഷൻ ഡിസൈനിങ്, പിന്നെ ബ്യൂട്ടി ഷ്യന് മെഹന്തി.
അങ്ങനത്തൊരു മൂന്നാലണ്ണം കൊണ്ടയാ മതി. പിന്നെ ഇതേപോലെ പിന്നെ ഓക്ക് ഇങ്ങനെ എഡിറ്റിംങ്ങ് അറിയന്നല്ലേ ഇങ്ങള് പറഞ്ഞ അപ്പം. ഇൻസ്റ്റയിലൊക്കെ ങ്ങനെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടാ മതി. ആ ഈ മെഹന്തിന്റെ ആയാലും, ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ നെ എഡിറ്റ് ചെയ്തക്കെ ഇട്ടാലും, അങ്ങനെ റീച്ച് ഇൻസ്റ്റേല് റീചായാല്, നമുക്ക് താനെ ഇങ്ങനെ ഇങ്ങോട്ട് ഓരോരുത്തരും ഇങ്ങനെ ചോയിച്ചു വരും ഓർഡറ് ചോയിച്ചാണ്ട്.
ആ ങ്ങനെ.
ആ അങ്ങനെ എന്തെിലും ഉണ്ടോന്ന് നോക്കി ഇങ്ങള്. ഓളോട് ഇങ്ങനെ ഇപ്പം ഓൾപ്പോ ഹോസ്റ്റലിലല്ലേ. അവിടെ വല്യ വല്യ കുട്ടികളുണ്ടാവില്ലേ?
ഓ വല്ല്യയ വല്ല്യയ കുട്ടികൾ ഉണ്ട്, ഡിഗ്രി ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ഉണ്ട്. തേടിയറ്
ക്കാ പറഞ്ഞാൽ മതി. ഓലാവൊന്നും കാരണം ഓൽക്ക് അനുഭവം ഉണ്ടാവുമല്ലോ, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞാലും മതി. അയിന് ഒന്നാമത് പറഞ്ഞൊടുക്കാൻ ആരും ഇല്ലാണ്ടാണ്. ഇപ്പൊ ഞങ്ങൾക്കയിന് ഇവിടെപ്പം ഒരു കാക്കണ്ട്, അമ്മായിന്റെ മോന ഓനിപ്പ